എന്തൊക്ക ഹലോ എന്തൊക്കെ വിശേഷം?
എന്തൊക്കെയാ വിശേഷം സുഖം. അവിടെയോ ആ ചായ കുടിച്ചാ?
ആ ചായകുടി കഴിഞ്ഞിട്ടു കുറച്ചു നേരായി. ആ അഞ്ചരക്കെയാവുമ്പേ കുടിച്ചു.
അതെല്ലേ. ആ എന്താ അങ്ങ് സ്പെഷ്യൽ എന്തെങ്കി ഇണ്ടാ?
സ്പെഷ്യല് പ്രത്യേകിച്ച് ഒന്നുംല്ല കപ്പ പുഴുങ്ങിയതുണ്ട്.
ആ കപ്പ പുഴുങ്ങീട്ട് വച്ചതായിരിക്കു അല്ലേ.
ഒടച്ചിട്ടില്ല എന്താ പുഴുങ്ങീട്ട് മറ്റേ നമ്മടെ ചീനമുളകും
ആ ആ ആ അത് ശെരി പൊട്ടിച്ച് ക്കാണ്ട് പൊട്ടിച്ച്
അങ്ങനെ. അങ്ങനല്ലേ ചീന മുളക് ഇട്ട് ട്ട് നമ്മൾ ചമ്മന്തി ഇട്ടുട്ട് കൂ
ആ ആ ആ അത് ശെരി ആഹ് ഇല്ല. എല്ലാർക്കു ഇഷ്ട അത്
ആഹ് മ മകം വല്യത് തിന്നൊന്നുല്ല ചെറുത് ചെറുക്കനെ ഞങ്ങളെല്ലാരും കഴിക്കും
കഴിക്കും അത്. പിന്നെന്താ
പിന്നെന്താ ഇങ്ങക്ക് എന്താ ഇഞ് രാത്രികക്ക് ഫുഡൊക്കെ
രാത്രി എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം. കത്തലാ ഏ പത്തിലാ ദോശെ അങ്ങനെ എന്തെങ്കിലും
ആഹ്
ഉം ആഹ് നോ റ്റാട്ടാക്കണം മഹ് രിബ് നിസ്കാരം എല്ലാം കഴിഞ്ഞ് എല്ലം കഴിഞ്ഞിട്ട് അതിന് ഇറങ്ങണം
ആഹ് ആഹ്
ഇല്ല മക്കളൊന്നും പഠി ക്കാന് ഇരുന്നിട്ടില്ല. ആഹ് നിസ്കാരം കഴിഞ്ഞാല് തുടങ്ങണം
ആഹ് ഓന് പിന്നെ മദ്രസ്ത്തത് എടുത്തിട്ട് കൊടുത്ക്ണ് കുറാന് ഓതാന് ണ്ട് ആദ്യം. സ്കൂള്ത്തത് കുറച്ച് അഞ്ച മണിയാകുമ്പോ കൊർ ച്ചെഴ് താന് ഉണ്ടായിരുന്നു അതൊക്കെ എഴുതിച്ചു
ആഹ് സ്കൂൾന്ന് വന്നപാടെ ഇരിക്കുവോ പഠിക്കാന്
സ്കൂൾന്ന് പിന്നെ മൂന്നേമുക്കാലിന്ന് വരും
ആഹ്
ട്യൂഷന് പറഞ്ഞയക്കലണ്ട്. അത് നാലര തൊട്ട് അഞ്ചര വരെയാണ് ട്യൂഷൻ ഇട് ക്ക്ണത്. അപ്പൊ ആ ടീച്ചറ് വിരുന്ന് പോയ്ക്കാ അപ്പൊ ആ സമയ ഉം ഇന്നും ഇന്നലിം ഉണ്ടായിരുന്നില്ല അപ്പൊ ആ സമയം വരെ എഴുതിക്കൊ ർഞ് ഇവിടെ ഇരിത്തിക്കാ
അത് ശെരി ആഹ് ആഹ് മഴണ്ടായിന് യൊ ഇന്ന്
ആഹ് മഴന്റെ ദിവസാണ്ന്ന്. ഇന്ന് രാവിലെ തൊട്ട് മഴ ചെറുതായിട്ട് പെയ്യും
അതെ യൊ. നമ്മുക്ക് ഇന്ന് മഴ നമ്മുക്ക് മഴയുണ്ടായിട്ട്ല്ല
ഹേ ഇന്നില്ലേ
ഇല്ലില്ല
ഇന്നലെ
ഇന്നലെ ചെറിയൊരു ആഹ് മഴക്കാറും അങ്ങനെണ്ടായി നി. ഇന്ന് മഴ ല്ല
ആ കാലാവസ്ഥന്നെ ഒരു ഇതില്ല സുഖല്ല
അതെല്ലേ നമ്മ കാലാവസ്ഥ മോശാകുമ്പോ നമ്മുക്ക് ഭയങ്കര ബോറേരിക്കും അല്ലെ ആഹ് നമ്മളെ മനസ്സ് ഒരു സുഖം ഉണ്ടാവൂല നല്ല വെയില് ഉണ്ടാവുമ്പോ നല്ല ആ
ആഹ് ആഹ് അതാണ്. ഇൻക്ക് അങ്ങനെ വരല്ണ്ട് ട്ടോ ഇങ്ങക്കെങ്ങനെ
ആഹ് എന്ക്കും അങ്ങനെന്നെയാ എനക്ക് മൂ ഖമായ അവസ്ഥ കാണുമ്പോ ഭയങ്കരം ബോറും എന്തോ പോലെയാ
ആഹ് അതാണ് ചെലോലൊക്കെ പറി ണ് ണ്ടെ അങ്ങനെ
ആഹ് ആഹ് വേറെന്താ കാലാവസ്ഥ മാറി മാറി വരുന്ന കൊണ്ട് ഇപ്പടെ എല്ലാവർക്കും ജലദോഷവും പനല്ലായി വരകയും ചെയ്യും
ഏ ശെരി ഇങ്ങ കണ്ടോ
ആഹ ജലദോഷം ഇന്ന് വന്ന എനക്ക്
ഏ മക്കക്കും ഉണ്ടോ
ആ മക്കൾക്കെല്ലാം ആയതാ അവര് കല്യാണം ഇണ്ടായിന് കല്യാണത്തില് എല്ലക്കും അത്യാവശ്യം എല്ലാർക്കും ഉണ്ടായിന് പനി
ഉം ശരി
അപ്പൊ ആ സമയം ഇല്ല ഇല് ഇപ്പം ജലദോഷം ഇണ്ട് ഇനിപ്പോ ആവി പിടിക്കണൊന്ന് ഉം പിന്നെ ഡോക്ടറെ ഡോക്ടർ
ഉം
വയറാന്നല്ലോ ഒരാളടുന്ന് ഒരാളടുത്തേക്ക് മാറുന്നല്ലേ
ആഹ ഇപ്പൊ പിന്നെ എല്ലാർക്കും ഈ ജൂൺ ജൂലൈ ഒക്കെ കഴിയുമ്പോത്തിനേ ജൂൺ ജൂലായി ണ്ട് കഴിഞ്ഞ എട്ട് പത്തിന് ഒരു ഇതാവും എല്ലാർക്കും അസുഖം തന്നെല്ലേ ഉം തണുപ്പും കൂടി ആഉമ്പളേ ഉം അതാണ് പിന്നെ മക്കളെർഞ്ഞ സ് കൂൾ പോഉമ്പളെ ഓലൊന്നും പിന്നെ തീരെ ശ്രദ്ധിക്കൂലല്ലോ
അഒരാക് ണ്ടായിട്ട് ഒരാകാഉമ്പോ എന്തായാലും ആവോല്ലോ അത് മക്കള് സ്കൂള് ട്ടര്മ്പോ ഞാന അതാ പറയാ വേഗം കുളിക്കി വേം മാറ്റ് ചെറിയ മോന്ള്ളല്ലേ
ആഹ് എത്രയിക്കണ്
നല് മാസം
ആഹ് ഇൻക് ഇന്റത് പ്പ ഇരൊ ത്തോന്നുസായിട്ടോള്ളു
അതാണ് ആ ഹ
പ്രസവിച്ചടുക്കാണ് ഇരുപത്തൊന്ന്സായിട്ടുള്ളൂ പിന്നെ ന്റെ മോനും അതന്നെ കളിക്കാനാട് പോയാലേ അയില്ലേ ഞാനോ അതന്നെ സ്കൂളിൽ നിന്ന് ഇട്ട് വരുമ്പോ വേഗംയൂനി ഫോമ് മാറ്റു കൈയും കാലാണ്ട് കഴുകാറി കുളിച്ചില്ലെങ്കിലും സമയത്ത് കുളിക്കാനോര്ക്ക് ബോധല്ലേ
ആഹ് ഞൻ പറ മേലെയ് കിട്ട് വേഗം വ ല്ലെ ഇവനെ തൊടുമ്പും അതിനനുസരിച്ചിട്ട് ഓനിക്ക് വരും എല്ലാ അസുഖം
ആഹ്
ഇവര് ചെറിയ കുട്ടികളായോണ്ട് അവർക്ക് വേഗം സ്പ്രെഡ് ആവോല്ലോ
ആഹ് അതാണ് ന്റെ മോന അതേമാരി ഇവിടെ കളിക്കാനൊക്കെ പോയാലേ ഞാന അതാണ് ഇപ്പൊ കുളിക്ക മഹ് രിബ്ന് നേര്ത്തെ കുളിക്ണത് കുളിച് പ്പ ബുക്കെടുത്ത് ആ മദ്രസ്ഥ തോതാ താണ് ടേ
ആഹ് ആഹ് ആ രാത്രിത്തൊക്കെ എന്താ മത്ത ലാ മദ്രസന്ന് പറയ് ചോറ് കറിയിണ്ടാ
കറി മോരാച്ചതു മ്പളങ്ങ കറി ണ്ടാവോലൊ അത് പിന്നെ ചിക്കൻ ഉണ്ട് പൊരിച്ചത്
ആ ആ മോര് കറിയും ചിക്കനും നല്ല ഒരു
ആഹ് ആ നല്ലതാണ് പിന്നെ എന്താ കാബേജ് തോരൻ വെച്ചത്ണ്ട് തേങ്ങ ചതിച്ചിട്ട് വെക്കോല്ലോ
ആഹ് തേങ്ങ ചതച്ചിട്ട ങ്ങനെയാ
ക്യാബേജ് കഴിച്ചിട്ട്
ആ അതറിയാം അറവെൽ ആഹ് അതന്നെ അതന്നെ
ഉം
പിന്ന
കടു വറുത്തിട്ട് അങ്ങനെ അതുണ്ട് അതൊക്കെ ഇണ്ട് ഉച്ചക്ക്
ആഹ് നെയ്ച്ചോറ ആക്കിയ
ഏ നെയ്യ് ചോറും ചിക്കനുആ
ചിക്കനും ബീഫ് അല്ല മീന്
നെയ്ച്ചോർക്ക് ബീഫ് മീ ചേരോ
മീൻ ചേരൂല ഇവിടെ പീടെ വാ വാങ്ങി വന്ന അരി മാറിപ്പോയി രാത്രി എന്തെങ്കിലും സ്പെഷ്യൽ ആക്കാന്നാ വിചാരിച്ച
ആഹ് ശരി
വാങ്ങാൻ അയച്ചപ്പോ ഇവരുണ്ട് നെയ് ചോറും വാങ്ങി വന്നിട്ട് അല്ല നെയ്യ്
അ നെയ്ച്ചോറിന്റെ അരി ആആ
അപ്പൊ പിന്നെ നെയച്ചോറാക്കി
ആ ഞാന് നെയ്ച്ചോറ് വെക്കുമ്പോ ഞങ്ങക്ക് ചിക്കനൊന്നും ഇല്ലെങ്കില് ഫ്രിഡ്ജില് കൊടുന്നച്ചല്ലെങ്കില് ഞാൻ എന്തായിട്ട എന്ന് അറിയോ മുട്ട റോസ്റ്റ് മുട്ട പുഴുങ്ങിട്ട് ഉള്ളി ആ ഉള്ളിതക്കളിട്ട് വാട്ടും നല്ലേത്
എ മുട്ട റോസ്റ്റ് നല്ല്
അങ്ങനെ എന്തേലും കാട്ടോ
ആ ഞാന ഒരിക്കല അങ്ങനെ ആക്കി
ഉ ബിരിയാണികൾ ഉണ്ടാക്കും എപ്പോഴും
എപ്പോഴും അല്ല അധികം വെളളിയ എന്റെ വീട്ടിലെല്ലാം വെളളിയ ആഴ്ച നിർബന്ധമാ ബിരിയാണി ഇവിടെ അങ്ങനെ നിർബന്ധ ഇല്ല ഇവിടെ അങ്ങനെ ആർക്കും അത്ര ബിരിയാണി പ്രേമികള്
ആ അവിടെ ആരൊക്കെ ഇണ്ട് വീട്ടില്
ഇവിടെ ഇപ്പൊ നാത്തൂമാർല്ലാം ഉണ്ട് പങ്ങന്മാർണ്ട്
ഉം എത്രണ്ട്
നാലാളുണ്ട് ഒരാളിപ്പം ഇപ്പൊ ഹസ്ബൻറിന്റെ വീട്ടിൽന്ന് വന്നതാ ഒള് ഇന്ന് തിരിച്ചുപോക്ക
ആപിന്നെ ഇനിക്കു ഇവിടെ അഞ്ചു നാത്തൂമാരാ
ആഹ് ആ ഇപ്പൊ അവിടത്തന്നെ പ്രസവിച്ചടനി
ആഹ് ഞാൻവിടെയാണ് രണ്ടാമത്തെ ഇവി ഇല്ല എൻ്റെ വീട്ടിൽ ആരും ഇല്ല ഇല്ല എന്റെ ഉമ്മ മരിച്ചിട്ട് പതിനാല് വർഷായി ആ പിന്നെ ഉപ്പ മരിച്ച് ഉപ്പ അല്ല ഉപ്പ മരിച്ചിട്ട് ഒരു വർഷം ആവാനായി രണ്ടു ദിവസം കഴിഞ്ഞാ ഒരു വർഷമായി ആണ്ട് ഉണ്ടാക്കാനായി പിന്നെ എന്താ എനിക്ക് പിന്നെ എന്താണ്ട് നാത്തൂമാ മൂന്ന് നാത്തൂമാരുണ്ട് ഒരാളത് കല്യാണം കിഴിട്ട് ഇപ്പൊ ഒരു വർഷ ആവുന്നുള്ളൂ ചെറുതിന്റെ അത് ഇണ്ട് വീട്ടില് പക്ഷെ അതിന്റെ അടുത്ത് വലൃയതില്ല അല്ല ആ അങ്ങളാ എന്റെ ഭാര്യ ഇ ഇയ അവിടുത്തെ പറയ എന്റെ വീട്ടിൽ ആരും ഇല്ലന്നില്ലേ നോക്കാന് പിന്നെ ആ ഇവിടെ പിന്നെ പെങ്ങമാരുണ്ട് ഹസ്ബൻ്റൻ അഞ്ചാളുണ്ട്
ആ എല്ലാ നിങ്ങക്ക് ഇപ്പ അങ്ങന്മാറോ ഏട്ടനോ അനിയനോ അങ്ങനെ ആരും ഇല്ലോ ഒറ്റമോളാ
ഇല്ല ഏട്ടമാരുന്നുണ്ട് എന്ന പറയണ എന്റെ നാത്തൂന അറിയണ അവിടെ ആങ്ങേളേടൊ ഭാര്യയ
ആ ആ എത്ര ട്ടനുണ്ട്
ക്ക് ഞങ്ങള് അഞ്ചാളുണ്ട് പക്ഷെ ഇന്റെ മൂത്തതാണ് മൂന്നാള് എന്റെ തായേ രണ്ടാൾ പിന്നെ എനിക്ക് ഇത്താത്തണ്ട് ഇത്താത്തണ്ട് ഓളെ ദൂര ത്ത്ക്ക കല്യാണം കഴിച്ചക്ക്ണ് എടപ്പാളണ് അപ്പൊ ഹോസ് ഹോസ്പിറ്റലില് എന്റെ ഇത്തത്തിയും പിന്നെ എറെ അങ്ങ ങ്ങടെ ഭാര്യ മ് നിന്നു ഹോസ്പിറ്റലില് അങ്ങടെ ഭാര്യമ് അങ്ങടെ മോളും ഹോസ്പിറ്റല് ഇങ്ങൻഡ്അ എങ്ങൻഡ് ഇ ബടത്തെ കല്യാണം കഴിച്ച വീട്ട്ക്ക് എന്റെ അവിടുത്തെ ഉമ്മീം പിന്നെ മോനും വന്നിരുന്നു പക്ഷെ ഓനും സ്കൂള് തുറക്കുന്ന പക്ഷെ ടൈമാ ണല്ലോ രണ്ടാം തീയേന്
ആ ആ ആ
അപ്പൊ അവനെ കൂട്ടി ഇങ്ങോട്ട് പോണു ഉമ്മ ഇവിടെ കല്യാണം കഴിച്ച് വീട്ടിക്ക് അവിടെ ഹോസ്പിറ്റലിൽ അവരും നിന്നു പിന്നെ ഇന്റെ ഇത്താത്താന്റെ മക്കളൊക്കെ അവിടെന്ന് പാൽസ് സ്കൂളയോണ്ട് ഓല് ക്ക് ഇവിടെ നിക്കാൻ കഴൂല പിന്നെ ഇന്റെ
ക്കാനല്ല എല്ലാര്ക്കും ബുദ്ധിമുട്ടുണ്ടാവ പ്രസയിച്ചയിഞ്ഞാല് ഉം മക്കൾക്ക് മക്കള്ള്ള ആളാരി ക്കു എല്ലാര്ക്കും മക്കള്ണ്ടല്ലോ
താണ് പിന്നെ ഇങ്ങട്ട് എന്താ ഇഫടവുമ്പോ ഒരാളെ നിർത്തിക്കാണ് നോക്കാ ഇബാടിം ഇബ ടെ മ്മക്ക് അടിച്ചു വരി തൊടക്കാനൊന്നും കൈയൂല ഉമ്മാന്റെ കൈയിന് ഓപ്റിഷൻ കയിഞ്ഞിട്ടെ
ആഹ് ആഹ് ആഹ് ആഹ് അത് ഇന്നലെ പറഞ്ഞിറ്റ്
ആഹ് കൊറെ മുന്നേ അപ്പൊ അതോണ്ട അങ്ങനെ ആളെ നിർത്തിയ
അതെല്ലേ
അതെങ്ങും നിർത്തൊന്നുല്ല വേറെ എന്തക്കെയ ട്ട് നിങ്ങളെ ഹസ്ബന്റിന് എന്ത ജോലി അയിന് ജോലി എന്താ ആഹ് അവിടെ
ഉം വേറെ നിങ്ങളത് പോറത്താ
ഏഹ് ഏഹ് ഇവിടെ നാട്ട്ലിണ്ട് ഒരു കടയിലാണ് ടെക്സെസ് രാവിലെ പോകും വൈന്നേരം ഇഷാനിസ്കാരംകയ്ന്നിട്ട വര
അതെല്ലേ ആഹ് ആഹ്
ത അവിടെ എത്തിയിട്ടുണ്ടാവും നാട്ടിൽ ഇവിടെ നാട്ടിലെത്തും ക്ഷെ മത്ബി സ്കാരം കഴിഞ്ഞ് പിന്നെ വീട്ടില് വന്ന് അങ്ങട്ട് പോവല്ലേ ടൈമില്ലറെം അപ്പൊ പിന്നെ ഇഷനിസ്കരിച്ചിട്ട് വരും ആ ജമാഹത്ത് പോകുന്ന് പറഞ്ഞാ- ഇല്ല പിന്നെ പോവൂല പിന്നെ ഗുളികയിഞ്ക്കണ്ട് അങ്ങനെ പിന്നെ വീട്ടിലെത്തുമ്പല്
അതെ ശരി വേറെന്ത
എന്താ എന്നായിക്കോട്ടെ എന്നാക്കെ
ഏഹ്
ക്കെ ശരി
ആഹ് എന്ന ഓക്ക ഓക്കെ